ഹലോ
ആഹ്
ആഹ് ആ ക്ലിയറാവല്ലേ
ആഹ് പ്പ കേക്ക്ണ്ട്
പിന്നെന്തൊക്കെയാ ചോറ്
എന്ത ചോറൊക്കെ തിന്ന്
ഏ ഇന്നെന്താ അയച്ചത് സ്പെഷ്യൽ എന്തെങ്കിലും
സ്പെഷ്യല ഒന്നും കിട്ടിയില്ല മീന് ഇന്ന് ഇതിലെ വന്നില്ല
ഏ വാപ്പാ പണിക്കോയതവായിരിക്കില്ല അപ്പം വാങ്ങാൻ കഴിഞ്ഞ് ഇണ്ടാവൂലല്ലേ ആഹ്
അപ്പൊ പരിപ്പ് കറിയും മുരിങ്ങട്ടാണ്ട് പരിപ്പ് കറിയും വെച്ച് പിന്നെ ഉരുളക്കിയങ് ഉപ്പേരി ഉണ്ടാക്കി
ആഹ് മറ്റേ മുരിങ്ങ ഒക്കെ അവിടെ തന്നെണ്ട് ആ താഴത്ത് ള്ള പറമ്പ് ലേ അട്ക്കള ഭാഗത്ത്
ഉം ഉം
ഉം ഉം പിന്നെ എന്താ ഞാന് എച്ച് ആറില് അവിടേക്ക് ഇങ്ങനെ പോയി നോക്കീനി. ലീവ് അപ്ലൈ ചെയ്യാൻ മറന്നേനി എക്സാമിന്റെ ഇങ്ങനെ ലോ ലീവല്ലേന് ഇടക്കിടക്ക് ലീവ് മൂന്നു ദിവസത്തിൻ്റെ ഉള്ളില് കൊടുത്തില്ലെങ്കി പിന്നെ പണിയാ ആദ്യം അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ലേനി. ഇപ്പം മൂന്നീസം കഴിഞ്ഞാ പിന്നെ കൊടുക്കാൻ എസ് എച്ച് ഡിയോ സർജിക്ക് കാശിന്റെയോ അങ്ങോട്ടാണല്ലോ. തായെ ഇവിടെ എസ് ബ്ലോക്ക് എച്ച് ഡി ആണോ. അത് തായ തന്നെല്ലേ. ഇവിടെ റിസപ്ഷൻ ഉണ്ടാവും. അവിടന്ന് ചോദിച്ചു ഹലോ
ആഹ് പിന്നെന്താ എന്തേനി ഫുഡൊക്കെ?
ഏഹ്
ഫുഡ് ഒക്കെ എന്തേനീ?
ഫുഡ് ഞാന് പയറുപ്പേരിയാക്കി പിന്നെ അച്ചാറും. ഓംലേറ്റ് അതന്നെ ഒള്ളൂ. മീനൊന്നും എപ്പോളൊന്നും വാങ്ങേല്ല. മീന് ന്നേരം ആക്കണം. രാവിലെ ആക്കാൻ സമയം കിട്ടൂല.
ഊം
വൈകുന്നേരം ആക്കി വെക്കലാ കറിയൊക്കെ. പൊരിച്ചതാണെങ്കിലും. പിന്നെ രാവിലെ ഒന്ന് ചൂടാക്കും എപ്പളെങ്കിലൊക്കെ. എപ്പളും വൈന്നേരം ഒരു പണിയാണല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എപ്പളെങ്കിലൊക്കെ വാങ്ങും. ഉം
പിന്നെന്താ?
വേറെന്താ. വേറെ പ്രത്യേകിച്ച് ന്നൂല്ല. മക്കള് എപ്പളാ മൂന്നരാവുമ്പളാ എത്താ നാലണിയൊ?
നാലുമണി കയ്യും. നാലുമണി നാലര. ആ ഇൻ്റെ ഒര് ആ ഒര് എടേല്.
ആ നീ ഉം.
ഇഞ്പ്പോ എക്സാമൊക്കെ ആവാനായിണ്. ഓണം എക്സാമ്
എ ഏ ചെറിയ മക്കക്കും ഉണ്ടാവുലേ ഓണപ്പരീക്ഷൊക്കെ.
ഉം ന്നാ
ഉം
രീഷായിട്ടല്ല. ഒരു ചെറിയ രീ
ജസ്റ്റ് ചെറിയൊരു ടെസ്റ്റ് മായ്രി നടത്തേരിക്കും ലേ.
ഉം
പിന്നെ എന്താ. അടുത്ത ആഴ്ച ഇങ്ങട് അടുത്ത ആഴ്ചല്ല അയിന്റെ അടുത്ത ആഴ്ച എങ്ങോട്ടേം പോവാന്നൊക്കെ പറഞ്ഞ് ച്ച് ഇനിം വരുന്നുണ്ട് പറിം ഇൻ്റെമ്മ.
ഏഹ് വര്ണ്ടോ?
ആ അന്നത്തേക്ക് അറ്റാക്ക് ഓക്ക് ഓക്ക് എന്തോ എന്താ പറയാ. കുടിയിരിക്കലോ അങ്ങനെ എന്തോ ഒരു പരിപാടി പറഞ്ഞ്. മുട്‌യാൾ ച്ചിലോ അപ്പൊ അന്നത്തേക്ക് കൂടെ വേരന്ന്ണ്ട് തോന്നണേ
ഉം
പക്ഷെ മൊതലാണെങ്കി ജ് ഒന്നെങ്കി വയനാട്ട്ക്കോ അങ്ങനെ എങ്ങട്ടേലൊക്കെ പോണം. ഇന്നാലെ പക്ഷെ അതിപ്പോ സ്‌റ്റോ കാരണം ചൊരം കയറങ്ങി തന്ന നല്ല പെട്രോള് ചെലവ്ണ്ടാവും സ്റ്റോപ്പ് ചെയ്യുംന്നൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ കണ്ട്നി അ അതിലേക്ക് അധികം ഇണ്ടാവൂല നഷ്ടവണ്ട എന്നൊക്കെ പറഞ്ഞോട്ട് ചിലപ്പൊ ഒയിവാക്കും. അതന്നെ എന്തോ ഒരു തിരക്കാണ് പെണ്ണുങ്ങള് ആദ്യം ഒന്നു കെ. എസ്. ആർ. ടി. സി ൽ അത്ര തിരക്ക് ഉണ്ടാവല്ലി വൈകുന്നേരം പോവുമ്പ അഥവാ വരികയാണെങ്കിൽ തന്നെ കുറച്ചൊക്കെ ഉണ്ടാവും എന്നാലിപ്പ അത് അല്ലാത്തൊരും ചെലവര് ചെറിയ സ്ഥലത്ത്ക്ക് പോലും ചെറിയ പെണ്ണുങ്ങൾക്കെ പൈസ്
ഉം വെറുതെ ഫ്രീയായി കിട്ടണ്.
എന്താണ്?
ഇവിടെ അസിയൊക്കെ മൂന്നാർക്ക് ടൂറ് പോയി ആ ഗവി അവിടെക്കൊക്കെ പോയി അങ്ങനെ
അത് ഇങ്ങനെ മാറി മാറി കേറെണ്ടി വരുംല്ലേ
ഉം ആ ഗവീക്ക് പ ത്തന്നതിട്ടേന്ന അവിടുന്ന് എവിടെന്നോ ബസ് ഉണ്ട് പറഞ്ഞു ഏയ് മണിക്കൂർ യാത്രേ
ഏ ഏയ് മണിക്കൂറൊക്കെ ഉണ്ട്ല്ലേ
മ്ഹ്
ഉം
നല്ല രസമാണ് പറഞ്ഞു അയിലെ കാട്ടിലൂടൊക്കെ ഇങ്ങനെ പോകുമ്പോ
ആഹ് ഗവി നല്ല ഇതൊക്കെയാണ് പത്തനംതിട്ടേല്ലല്ലേ വരുന്നെ
മ്
നമ്മുക്ക് ഇവിടെ അടുത്തക്കന്നെ അങ്ങനെ പോവാൻ കഴിയണില്ല തക്കാളം അതേപോലെ ആ ബസ്സൊക്കെ ഉണ്ടേ അങ്ങോട്ടും ഉം പോവാ
അവിടു
കടം പോയില് പിന്നെ അമ്മക്ക് അത്രം ദൂരല്ല
ഉം അധിക ദൂരോന്നുല്ലാ കോഴിക്കോടുക്ക് പോവാണ അത്രൊക്കന്നെ ഇണ്ടാവുള്ളു ല്ലേ
ആഹ് ഹ ആകുമ്പോ ഒരു ആര, മുക്കാ മണിക്കൂർ കൊണ്ട് വണ്ടിയിലാവുന്നതൊണ്ട് ബസ്സിലാവുമ്പഴേ കുറച്ച് നേരക്കേ
മ്
ഒരുസം പോയ ഒക്കെ ഏതാണ് ഇങ്ങോട്ടെങ്കിലൊക്കെ വൈന്നേരം ഇത് കഴിുന്നവരെ എപ്പളാപ്പ ഇത് സ്റ്റോപ്പ് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ പ്രശ്നം ഇണ്ടാക്കണ്ട ഇാവിടെത്തെന്ന പിന്നെമേലെ ഇല്ല താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാ മതി. ആ അതിന്റെ മേലെ ഓരോരുത്തർ യൂണിഫോം ഇട്ട് നിക്കണേ കണ്ടാൽ പിന്നെ ഇങ്ങനെ
ഉം
താഴേക്ക് പോയപ്പോ പിന്നെ അവിടന്ന് അങ്ങട് എന്നെ വിളിച്ചതാണെന്ന്. അവിടത്തെ കഴിഞ്ഞപ്പോ
ചെു കാണാൻ കഴിഞ്ഞിട്ടൂില്ല വഹാബ്ിക്കനെ കാണണം എന്നിട്ട് പാവത്താനോട് പറഞ്ഞിട്ട് നാള് ചെയ്യണം
ആഹ
എന്നാലെ ലീവ് അപ്ലൈ ചെയ്യാൻ കഴിയു. അല്ലെങ്കി അതെ സാലറികട്ട് ആാവയും ചെയും ആ പ്രശാന
ഉം ഉ അതുപോലെ ആൺകുട്ടികക്കും വേണല്ലോ ഹാഫ് ടിക്കറ്റ് അപ്പൊ നഷ്ടം
ഓൽക്കെടുക്കാനായി ഇണ്ടാവല്ലോ
അഞ്ചു വയസ് മുതല്ന്നൊക്കെയ ഉള്ളുഇനിയിപ്പോൊ എങ്ങനെയ അറിയില്ല
ഓലെ കണ്ട പോയി മാത്രം അഞ്ചു വയസ് ചിലപ്പോ എങ്ങനാ തന്നെ പോയ പിന്നെ ഓരോ കണ്ടക്ടർമാർ ഇതുപോലെ ഇരിക്കും
ഉം
ചില വര് അങ്ങനെ അത്ര ഇത് ആകുല ചിലവര് ഭയങ്കര സ്ട്രിക്റ്റ് ആും
ഉം
ആഹ കളികളിച്ച് വിളിക്കാൻ കഴിഞ്ഞേ ഇല്ല ഇനിപ്പോ വൈകുന്നേരം വന്നിട്ട് വന്നിട്ട് നോക്കട്ടെ എന്നൊക്കെ പറയണ്ടേ
ഉം ഉ നാള്െ ചക്കരൊക്കെ വിളിച്ചേനി അന്ന് ഒരു കോളൊക്കെചെയ്തിട്ടത്. ക്കും പിന്നെ ഫോണ് അങ്ങനെ കള ചിക്കാൻ നേരം ഉണ്ടാവും വേറൊന്നും നോക്ക് സമയം ഉണ്ടാവൂല
ഞാന് ഇന്നപ്പോ ആ പിന്നെ ഞാൻ വിളിച്ചു ഒരു പ്രവിശ്യമ്മ് വർത്താനം പറഞ്ഞു പിന്നെ ആഹ ഇന്നലെ വിളിച്ചു ഓക്കും ഇങ്ങോട്ടും വിളിച്ചാരുന നല്ലെ ഓ പറഞ്ഞോടുക്കണമ് പിന്നെ ഇത ഉ ആയ് പിന്നെന്താ ഇ പോയിരുന്നോ മക്കൊക്കെ ചായക്കൊക്കെ എന്താ ആക്കുണ്ടോ
ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം സ്നാക്സ് ആയിട്ട്
ഉം ഹെൽത്തി ആയിട്ടില്ല ഫുഡ് തന്നെ അധികം കൊ തുണിയ പഴോ കോഴിമോട്ടായോ അങ്ങനെ എന്തെങ്കിലൊക്കെ
എന്നെ അധികം കൊടുക്കല്ലേ സ്കൂൾക്കക്കു, അങ്ങനെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഉം
അങ്ങനെ തോന്നുന്നു
അതൊന്നും അങ്ങനെ കൊടുക്കലല്ല ബിസ്കറ്റ് ഒന്നും ഇവിടെ വാങ്ങലില്ലല്ലോല്ലോ
ആഹ
മുട്ടായി അവിടെ വരുമ്പോളാണല്ലല്ലേ വാപ്പ കൈ ഇതൊക്കെ അവിടത്തൊപ്പ പിന്നെ അങ്ങനെ
കൊണ്ടുവരുംൊക്കെ ചെയ്യും ഞാൻ പറയും വേണ്ടാ
ഉം..
അല്ലാല്ലല്ലോ.
ഉം..
പിന്നെ സ്കൂളിലും അങ്ങനെ തന്നെയാണ് സ്നാക്സ് ആയിട്ട് ബിസ്കറ്റ് അങ്ങനത്തെ ഉം.. ഉം..
അതുകൊണ്ടൊരിതാ മറ്റേ ഒരു കുട്ടികളെ ണ്ടൊരുന്നെ കണ്ടിട്ട് പിന്നെ മറ്റവര്ക്ക് ക് വേണ്ടിവരും ചെയ്യും അങ്ങനെ ഇതാണല്ലോ ബിസ്ക്കറ്റ് എന്തൊക്കെ കാണുമ്പോ...
ന്നാലും ചെല കുട്ടികളൊക്കെ കൊണ്ടുവരും ന്നൊക്കെ പറയും. അതിവരന്നെ പറയും ആകു കുട്ടി കൊണ്ടന്നാണല്ലോ... അപ്പെന്താ മ്മക്ക് കൊണ്ടോയാല്..?
ങേഹ്... ഹ്ഹ്...
അതാണ് വേറെ കുട്
അയ് ടീച്ചർമാര് ശ്രദ്ധിക്കണം... എന്നിട്ട് നല്ലോ പറയണം ക്റ്റാക്കണം. ടീച്ചർമാര് ചിലപ്പോ... എപ്പോളൊന്നുപ്പോ ശ്രദ്ധിക്കൂല. ഉം...
പറയാനല്ലേ കയിയുള്ളൂ ഇപ്പൊ... അത് പാരന്റ്സ് ശ്രദ്ധിക്ക്കൂല... അതാണ്.
ഉള്ളത്.. എളുപ്പ.. ള്ളത് അങ്ങന.. ങ്ങട്.. കൊടുത്തയക്കയിരിക്കും. ചേലോല് തീരെ ശ്രദ്ധിക്കൂല്ല അതാണ്. മക്കളേ... ഹെൽത്തി ആയിട്ടുള്ള ഒന്നും അങ്ങനെ അങ്ങട് കൊടുക്കല്ലോ
ഉം.. ആയിക്കോട്ടെ. പത്ത് മിനിറ്റ് കഴിഞ്ഞ...? നോക്കല്ലേ...
എന്നാ.. ശരി.
ഉം.. ഉം.. ഉം..